ഹലോ കേക്കാവ ആപ്പ വിശേഷം ആ ചായ കുടി ച്ചു ചായുടിച്ചു സുഖായിട്ടിരിക്കുന്നു.
സുഖ മയണ്ടോ?
മഴയില്ലാടാ ഇന്നലെ രാത്രിയിലൊക്കെ പയ ഭയങ്കര മഴയായിരുന്ന്
ഉം ഉം
ഇപ്പൊ മഴ പെയ്യുന്നില്ല പിന്നെ എന്താ വിശേഷം.
ആഹ് സുഖായിട്ട് പോണ്.
കഴിച്ചോ രാവിലെ.
ആഹ് രാവിലെ കഴിച്ചു. കഴിച്ച് കൊണ്ടിരിക്കണ്.
ആഹ് മക്കള് ഉം ഹൗസ് വൈഫ് ആണോ അതോ. ഉം മക്കൾക്ക് എത്ര പഠിക്കുന്ന?
മക്കളെ ഒരാള് ത്രീയിലാണ് ഒരാള് യു കെ ജാണ്. മക്കളെ പർഞ്ഞ ച്ചു ചെറുത് ന് ഒറക്കി കഴിക്കാര്ന്നാണ്
ആണോ? ജോലി ആഹ്
ആഹ് ഒരു വിധകെ ഒഴിഞ്. ഞ്അലകാൻ ഉള്ളഹ് മെഷിൻല് ടാൻണ്ട്. ക്കാള്ളേഹ് ക്കൊന്ന് മെഷീൻല് ഇടാണ്ടേ അവിടെ കഴിഞ്ഞ പാത്ര കഴുകാ തോന്നുന്ന് അവിട്ത്തൊക്കെ കഴിഞ്ഞോ?
ആഹ് നടക്കുന്നടാ രാവിലെ ജോലിയ മക്കളക്കെ സ്കൂളില് പോയി. ഏഹ് രാവിലെ പിന്നെ കാപ്പി എഴി ആഹ് രാവിലെ സ്പോർട്സ ഒരാക്ക് ഏഴരക്ക് പോണം. ഒരാക്ക് എട്ടരക്ക് പോണം. ഭയങ്കരത്തെരക്ക ഏഹ്
ഫുഡു വാണ്ട്യരൊല്ലൊ അപ്പോത്തിന്
ആഹ് ഫുഡും വേണോടാ പ്പ രാത്രി റൈസ് കുക്കറിനാത് ചോറി ക്കെ തെളപ്പിച്ച് വെക്കേം ക്കെ ചെയ്യും. ഒരു വിധ യാ രാവിലെ ആവത്തില്ലടാ ഒമ്പത് മണിക്ക് പോയാപ്പോരേ എന്തോ ആഹ് ഇവിടെ ഒരാൾക്ക് ഏഴുകാലന് ആഹ് ഇവിടെ ഏഴുകാലന് ഇതാകും. പോണം നേരം രാവിലെ എളുപ്പം. എല്ലാ ആവണ്ടേ കാപ്പി ചോറ് കൊണ്ട് പോവൻ ഇല്ലാവത്തില്ല.
എന്നാലും ഉണ്ടാവും അവര് വരുന്നവരെ എടുക്കാനും. എന്നാലും ഉണ്ടാവും അവര് വൈകീട്ട് വരുന്നവരെ നമുക്ക് പണി.
ആഹ് ഉണ്ട് കഴിയത്തില്ലല്ലോ വീട്ടിലെ ജോലികൾ ഒന്നും. ആ ഒരു ദിവസം തീരത്തില്ലല്ലോ റെസ് ല്ലാത്ത ജോലിയല്ലേ ആ പിന്നെ
പിന്നെന്ന് ലഞ്ചിനെന്താ
ലെഞ്ചിന് മീനൊന്നും കിട്ടിയില്ലടാ ഇന്ന് ഇത് വരെആരും വന്നില്ല ഇന്ന് അന്നേരെനി റോ
വരണെ
ആ അല്ലെങ്കിൽ റോഡിൽ പോണം
ഉം ഉം
ഇത് തന്നെ ഇതുവരെ ആരും വന്നില്ല കണ്ടില്ല രാവിലത്തെ നമ്മള് സ്കൂളിന്റെ തിരക്ക് കാരണം നമുക്ക് വെള്ളിയിലോട്ടേ എറങ്ങി നിന്ന് ഇല്ല കാണത്തില്ല കാരണം ഒരാക്ക് ഏഴരക്ക് പോണം
ആ
ഏഴേകാലാകുമ്പോ ഇവിടന്ന് എറങ്ങണം എന്നിട്ട് ബസ്സിനല്ലേ സ്കൂളില് പോകുന്നേ
ആ ആ
അ അല്ല ട്യൂഷന് പോണം അത്കഴിഞ്ഞ് അപ്പൊ അവക്ക് ഇതിനകത്ത് എല്ലാം അറിയാം രാവിലെ ആറ് മണിക്കൊക്കെ ആറേകാലിനൊക്കെവരും വരുന്നവരുടെ കൈയ്യിന്ന് ഒന്നുംവാങ്ങാൻ പറ്റുന്ന സമയല്ലല്ലോ
ആ നമ്മള പഴത് ടൈം ണ്ടാവുല്ലല്ലോ അങ്ങോട്ടു ഇങ്ങട്ട് ഓട്
ഇല്ല ആ ആന്ന് അവർക്കെല്ലാം കൊണ്ടു പോവുന്നെ ആക്ക് ക്കണം കാപ്പികഴിക്കാന് യൂണിഫോ യൂണിഫോം തേക്കണം എല്ലാ ഇന്നലെ ആന്നേ യൂണിഫോം തേച്ചുവെക്കാൻ മറന്നായി മറ്റേത് വൈകിട്ട് ചെയ്തവെക്കുന്നതാ
എങ്കിലും ഉണ്ട് ഡ കയിച്ചിലായി കിട്ടൂല
രാവിലെ ഇല്ല രാവിലെ ഭയങ്കര ജോലിയാ ഒരു ഒമ്പത് മണി വരെ ഓക്കെ നിക്കാനൊന്ന് ഇരി ക്ക്യാനോ ഒന്നിനും ഇല്ലാത്ത സമയാ ഒമ്പത് മണി കഴഞ്ഞാ ഒമ്പത് മണി കഴിഞ്ഞാൽ വീട്ടില് ജോലി കിടക്കുവല്ലേ
ഉം ഹ് ആ സമാധാനണ്ട് അവരെ ന്ന പറഞ്ഞയഴച്ചാല്
സാധാനമുണ്ട് അവര് പോയി കഴിയുമ്പോ ഒരു റെസ്റ്റ് ഉണ്ട്
ഉം പിന്നെ ത്തിന്റെ റസ്റ്റ് എട്ത്തിട്ട അടുത്ത തൊടങ്ങുള്ളൂ
പിന്നെ
അവര് പോകുമ്പോത്തിനി ചെറിയോക്ക് ഒറ്ക്കം വന്ന് കരചിലൊ ടങ്ങും രാവിലെ ഒരു ഉറക്കം
തക്ക്വൽ
ഉംഉം
ആ സ്റ്റല്ലടോ
അവര് പോയാ ക്ലീനിങ െന്നണ്ടാ ഒരരമണിക്കൂർ ബുക്ക വഴിട്ട കഴിച്ചിട്ട ഡ്രസ് ഹയിട്ടും
ആഹ് ഇനിയിപ്പൊ കെടക്ക്വ എനിക്ക് മി റ്റംതൂക്കാനുണ്ട്
ഞ ഇവിടന്ന് മുറ്റത്തേക്ക് എറങ്ങി കിട്ടേ ർന്നു മയയ് തോ ണ്ട് ഇവിടെണ്ട് നാല് വാഗോണ്ട്
ആണാണ് ഹ് ഹ് സത്യം ഭയങ്കര തേക്ക് കരി തേക്കില്ലേ തേക്കാ നല് വശത്തും ഹ് ഹ് അതെക്കെ പൂത്ത് വരുമ്പോത്തേക്ക്ന് പന്ത്രണ്ട് മണിയാാവും ആ ഇവടെ തേക്കാ അതാന്നെ പോത്ത് വരുമ്പോത്തേക്കിന് പന്ത്രണ്ട് മണിയാ എറങ്ങിയില്ല ഇനി തുണി അല ക്കാനുണ്ട്
ഉം
ഉം ഉം എല്ലാൻ കൂടെ കഴിയുമ്പോത്തേക്കിന് പന്ത്രണ്ട് മണി ആ ഇന്ന് വെയിയിലുണ്ടടാ ഇന്നലെ ഇതുപോലെ ന്നു വൈകിട്ടാ മഴ പെയ്തെ അത് പിന്നെ കൊഴപ്പൊല്ല വൈകിട്ട് പെയ്താ കൊഴപ്പൊഅ സ്കൂൾ അവര് വരുന്ന സമയവുമ്പത്തെ ങ്കര മഴയ. ഇന്നലെ ആ നാല് മണിക്ക് തൊടങ്ങിയ മഴയാ.
ഇവടെ വൈട്ടൊന്നും അങ്ങനെ മഴല്ലെൻ.
ത്ര മണി വരെ.
ആഹ്
കരച്ചിലാണാ
അല്ലല്ല
നാട്ടില.
ആഹ് നമ്മളെടെ കൃഷികാര്യങ്ങളൊക്കെണ്ട്.
ഏ
കൃഷി. അവിടെ അങ്ങനെ കൃഷിയൊക്കെള്ളേര്യ കട്ടായി പോയോ? എന്ത് പറ്റി കട്ടായിട്ടില്ലല്ലോ. അഎന്ത കേൾക്കാതായെ ഹലോ?